ഹലോ
ആഹ് എന്തൊക്കെ വർത്താനങ്ങള്
നല്ല വർത്താനം ഇല്ല
പിന്നെ വേറെ എന്തൊക്കെ പറയടി
ചായക്കെ കുടിച്ചോ
ആഹ് ചായ കുടിച്ച്
ആ എന്ത് കടി
കടി ബേക്കറി
ആഹ് ഒന്നും ഉണ്ടാക്കിട്ടില്ല കൊറച്ചയിഞ്ഞ് ഇണ്ടാക്കണം
ആഹ്
ആഹ്
പിന്നെ
പിന്നെ മക്കള എന്തൊക്കെ എന്ത് ചെയ്ന് സണ്ടല്ലന്ന്
അതെ അവന് അവന്റെ ഉപ്പാന്റെ കൂടെ നടന്ന് പോയിക്ക.
ഉം ഇയാള് പോയിട്ടില്ലേ?
പിന്നെ എവടീം പോയിട്ടില്ല.
അപ്പൊ പോണം ഇതൊക്കെല്ല ഒരു രസം.
അതെതെ പോണം ചെറിയ കൊച്ചല്ലേ അതുകൊണ്ടങ്ങനെ പോയിട്ടില്ല.
ഉം
ഇന്നിപ്പോ മഴക്കൊക്കെ നല്ലൊരു തോർച്ചിം വെയിലൊക്കെണ്ട് അതോണ്ട് പിന്നെ നിങ്ങളെവിടേലും പോയോ?
ഇല്ല ഇല്ല്യ
അടുത്ത്കൂടൊക്കെങ്ങനെ പാർക്ക് സ്ഥലങ്ങളൊക്കെല്ലേ?
ആഹ് അമ്മള് വെള്ളിയാഴ്ച മാത്രം പൊറത്തറങ്ങൊള്ളൂ ഓൽക്ക് അന്നാ ഒഴിവ്.
ആഹ് ശരി.
ഉം
പിന്നെ ഇന്ന് മഴക്ക് നല്ല തോർച്ചണ്ട് ഇന്ന് നല്ല വെയില.
ഉം ഞങ്ങളെവടെ രാവിലെ മുതൽ മഴെ മഴ പെയ്യും എന്ന് തോന്നണം. ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഇയാൾ ചെയ്യുന്നുണ്ടോ?
ഞാന് ഒരുപാട് ചെയ്തിരുന്നു ഇപ്പൊന്നും ചെയ്യണില്ല.
ആഹ് ഒന്നെങ്കിലെല്ലാം ചെയ്താല് നമ്മക്ക് കൊള്ളാം. മറ്റുള്ളോരുടെ മുമ്പില് കൈ നീട്ടെണ്ട ആവശ്യല്ല.
എന്തെങ്കിലും ചെയ്താ അതന്നെ അയിന് വേണ്ടിയന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്യും. ന്നാലും കൊറേ കാശ് പോകും ഓരോരുത്തര് ഹെൽ പ്പീതിട്ടന്നെ കേറലിട്ടോ അല്ലാതെ
ഉം
ഇനിയെന്താ നീ ഓൺലൈനിലൊന്നും കേറലില്ല.
ഞാനെന്താ ഓൺലൈൻ വർക്ക് ഓരു ഇതില് കയറിയതാ ഈ പ്രൊഡക്റ്റ്.
ആഹ് ആഹ് ആഹ്
ആഹ് അതില് കേറിട്ട് എനിക്ക് പറ്റ്ണില്ല.
ഏഹ് അതൊക്കെ അതൊക്ക ക്കെന്ന് പറഞ്ഞാല് പർച്ചേസിങ്ങീതിന്റെ കമ്മീഷനല്ലേ
ആഹ് പർച്ചേസിങ് ചെയ്യണം നമ്മള് ഒരാളെക്കു അതീക്ക് വിളിക്കും. അതാണ്ട് പർച്ചേസെയ്താലേ നമ്മക്ക് പൈസ കിട്ടൊള്ളു.
ആഹ് ശരി
മുപ്പതിനായിരം ഉറുപ്യന്റെ പർച്ചേസിങ് നട നമ്മക്ക് ആറായിരറുപ്യട്ടും രണ്ട് ട്രാക് യിട്ടാണ് മീഡിയൻ ട്രാക്ക് ഫസ്റ്റ് ട്രാക്ക് മീഡിയൻ ട്രാക്ക് അങ്ങനെ പറഞ്ഞിട്ട്
അങ്ങനത്തെന്നും നമ്മക്കങ്ങനെ പോകൂല.
ആഹ് അതന്നെ അപ്പോ എനിക്ക് പറ്റിയില്ല ഇപ്പൊ ഫാസ്ട്രാക്കാണെങ്കില് മുപ്പതിനായിരം റുപ്യന്റെ പർച്ചേസിങ്‌ നടത്തണം സാധനങ്ങളല്ലാം നമ്മക്കെന്നെ പക്ഷെ നല്ല റൈറ്റാ എല്ലാ സാധനത്തിനും ഏട്ട് പിന്നെ ആഹ് മുപ്പതിനായിരറുപെന്റെ പർച്ചേസിംഗ് അയില് ആളെ എടുത്താല് നമ്മക്ക് കിട്ടും ആറായിരം. പിന്നെ അതുപോലെ മീഡിയം ട്രാക്ക്ന്നറഞ്ഞൊരു ട്രാക്ക്ണ്ട് അത്
പക്ഷെ നമക്ക് അത് അതിലേക്ക് കാശ് എറക്കാൻ വേണംല്ലേ കാക്ഷ് നമ്മളെ സാധനം പർച്ചേസ് ചെയ്യാന് കാഷറക്കാവേണം.
ആഹ് പക്ഷെ കൊറേ ക്ലാസ് ഉണ്ട് അതെല്ലാം കണ്ടയിഞ്ഞിട്ട അവരി ഇത് പറയല്. എന്ട്ട് ആ മേഡിയൻ ട്ര ആറായിരം രൂപേന്റെ മിടി യെൻട്രാക്കാട്ട് നമ്മള് അത്എടുക്കണം. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മക്ക് എന്തെങ്കിലും ആയിരോ അഞ്ഞൂറോ അങ്ങനെ എന്തെങ്കിലു ആണ് നമ്മക്ക്. നമ്മള് ഈ എന്താ പറല്. ഈ പൈസ വേണന്ന് പറഞ്ഞ തന്നെ ആൾക്കാര് പറയയും ഇ നമ്മളി ഇല്ലാത തറ്റിപ്പാണ് അതാണ്‌ ഇതാണ്ന്ന്. ഞാൻ കൊറെ ആൾക്കാരെ ഇതി ചേർത്താ നോക്കി.
കാശ് ഇറക്കുമ്പോ പലർക്കും അങ്ങനെയാ അത് തട്ടി അപ്പം അത് എന്താച്ചഞ്ഞി നമ്മൾ കാശ് അറക്കണല്ലോ അത് ക് കിട്ടണ ക്ട്ട അത്മുക്ക് ഫുള്ളായിട്ട് കിട്ടനെങ്കി കിട്ടിയിട്ട് പിന്നെ ആണെങ്കി നമുക്ക് എന്തു ചൊയും നമ്മള് ഇറകേത് നമ്മളെ കൈയില് കിട്ടണം പിന്നെ ലാഭം കിട്ടിയില്ലെങ്കിൽ നമ്മള എറകൃ കാശ് നമ്മളെ കൈക്ക് കിട്ടിയാ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുല്ല.
അതാണ് ഏത് വർക്കിനും ആ ഏത് വർക്കിനും നമുക്ക് അങ്ങനെയാണ്. അപ്പം അത അവരു സ്റ്റാറ്റസ് വർക്കുണ്ട് എങ്ങനെ വിളിച്ചുകോണ്ടിരിക്ക. ണ്ട് കൂടണം ഞാൻ അവസാനം ഞാൻ പറഞ്ഞഞ് ന്റെ ഫുൾ ക്യാഷും നീ എടുകോ? എന്നാൽ ഞാൻ ജോയിൻ ആവാന്നനർഞ്. ആയിരത്തി ഇരുന്നൂറ് രൂപ വാണം അതിനെ. അന്നേരം എന്താ ഡെയിലി ഇരുപ അഞ്ച് രൂപ ഏതാണ്ട് പർഞ് ആ.
ര് പറഞ്ഞത് മീഡിയകാർക്ക് എടുക്കണ്ട വസ്റ്റ്റാക്ക് എക്ക അതാണ് കുറച്ചും കൂടി ഇത്ണ്ടാവല്.
നമ്മൾ പർച്ചേസ്. യേ നമ്മൾ മറ്റുള്ളവർ പർച്ചേസ് ചെയ്യേണ്ടെ നമ്മള് നമ്മളെക്കെന്ന് വാങ്ങേണ്ടേ ഞാൻ ഇപ്പോ ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു സ്റ്റാറ്റസിന്റെത് ണ്ട് അതിന് ആളെക്കെ കി കിട്ട് ണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക്അതൊന്നും എനിക്കൊന്നും അങ്ങനെ കിട്ടൂല.
ക്കള്ള വർക്കാ തോന്നുണു കൊറെ ആൾക്കാരൊക്കെ ഇണ്ട്. പക്ഷെ അമ്മക്ക് പറ്റ്ണില്ല ആൾക്കാരൊക്കെ അമ്മക്ക് ഇവിടന്ന് കിട്ടാ ന
ർച്ചേസ് ചെയ്താലൊന്നും അങ്ങനത്തെ വർക്കിലൊന്നും ഞാൻ ജോയിൻ ആവൂല ഈ ഡ്രസ്സിനൊക്കെ. ഒക്കെ പറയുംന്നോട് നി സ്റ്റാറ്റസ് വെച്ചാ മതി ആരെങ്കിലും ചോദിക്കും.
വിചാര്ച്ചും. അവരിന്നോട് പറഞ്ഞത് പതിനഞ്ചാം തീയതി കിഞ്ഞാല് ഓരോ മാസം പതിനഞ്ചാ ന്തികഴിഞാല്. പേയ്മെന്റ് കേയറുന്ന പക്ഷെ ഇതൊന്നും അവര് പറഞ്ഞില്ല. പിന്നെ പതിനഞ്ചാതി കഴിഞ്ഞപ്പോ ഏറാഞ്ഞപ്പളാ ഞാൻ ചോയിച്ചത് അവരോട്. പർഞ് അത് ഇയാളെ കേറോപ്പിലാ ആരെങ്കിലും പർച്ചേസ് ചെയ്യണം. അപ്പോളാാണ്ത് കിട്ട എല്ലാതും അത് കിട്ടൂല.
ചേസ് യ്യണം ആരെങ്കിലും ഇത് വാങ്ങിക്കണം. വന്നാൽ നമുക്ക് എന്തെങ്കിലും കാശ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ വെറുതെ വെക്കുനേണ്.
അതിന് പാസ്റ്റട്ട് ഇട്ക്കണം എന്തെങ്കിലും സ്വർണ്ണന്തഗിലും പോയതെന്ധെഗിലും ഉണ്ടെങ്കി അതും ഉണ്ടെഗി. ബാങ്കിലോ ആലേ വിറ്റോ ആരും അറിയാതെ വെച്ചോ അങ്ങനെ താക്കിക്കോ അപ്പൊ ഞാൻ പറഞ് എന്റെ. വേൾഡ് ഒന്നുല്യ.
എത്ര ആൾക്കാരുടെ കൈയിന്നാണ് അങ്ങനെ. പൊയ്ക്ണ്ന്ന് ആൻക്കര്യോ ഇപ്പോ ഊത് മർക്കസ് ഉണ്ടായിരുന്നു അതിൽ എത്ര കാശ് ഇറക്കിട്ട്.
അപ്പൊ എന്റെ ഇതില ആകേ പെണ്ണ് പറഞ്ഞ്. ഞാൻ എന്റെ ഹസ്ബന്റ് പോലും അറിയാതേണ് ഗോൾഡ് കൊണ്ടോയി പണേയം വെച്ക്കാണ്. ഗോൾഡ് വിറ്റിട്ടാണ് ഞാന് ഫസറ്റ് ട്രാഗ് എടുത്ണത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഗോൾഡൊന്നും ഇല്ല ഇക്ക് മിഡിയം ട്രാക് മതീന്ന്. ആ ഇന്ട്ട് ഞാൻ ഇന്റെ ഹസ്ബൻഡ് നോട് പറഞ്ഞത്.
ഇന്ന ഓരോ ഇതാണ് അതിലൊന്നും പോയി ചാടണ്ട അതൊക്കെ ഓരത്തര അങ്ങനെ പറയും പക്ഷെ ആഹ് നമ്മുക്ക് നഷ്ടമാണ് നമ്മള് പിന്നെ നമ്മളെ ജീവിതകാലം നമുക്ക് സ്വസ്ഥത ഉണ്ടാവോ നമ്മളെ ഹസ്ബൻഡും കൂടി അറിയാതെ നമ്മള അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതടെ പോയി പിന്നെ നമ്മക്ക് ഒരു സ്വസ്ഥത ഇല്ലാത്ത ജീവിതം പിന്നെ എന്താ പിന്നെ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം പോയില്ലേ അത് പോയ പിന്ന പിന്നെ നമ്മള എന്ത് ജീവിച്ചിട്ടണ്ട എന്താ കാര്യം ഒരിക്കൽ നമ്മളോടുള്ള വിശ്വ അവർക്ക് പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മള അവരോട് വിശ ഒന്നും ചെയ് പറഞ്ഞിട്ടും ഇതായിട്ടും കാര്യം ഉണ്ടാവില്ല
അപ്പ നമ്മളോടന്നു അല്ല ആരേടെ അയല്ല അങ്ങനെ തന്നെ ഒരിക്കൽ നഷ്ടപ്പെട്ടാ പിന്നെ അത് തിരിച്ച
അതെ എന്തും അങ്ങനെത്തന്നെ
പിന്നാണ് സ്വർണത്തിന്റെ ഒരു വില എമ്മ വില അതൊക്കെ
ആഹ് സ്വർണ്ണൊക്കെ പണം വെച്ചാല് ഇപ്പൊ ഇപ്പൊക്കെ സ്വർണം കിട്ടണങ്കി നമ്മള എത്ര അധ്വാനിച്ചാലും ഒരു പവൻ്റെ സ്വർണം കിട്ടണെങ്കിൽ നമ്മൾെത്ര എത്ര കാശ ഉണ്ടാക്കിയാലും ഉം പണ്ട് നമ്മള കയ്യിലുള്ളത് അവിടെ എടുത്ത് വയ്ക്കുക അത്ര തന്നെ ഉള്ളൂ
അതെന്ന് ഒരു പവനൊക്കെ കിട്ടാന്ന് വെച്ചാല് ഭയങ്കര പാടാ കൊറെ പൈസ കൊടുക്കണം അങ്ങട്ടേ കിട്ടുള്ളൂ ശ ഇത് അങ്ങനെയല്ലല്ലോ ആരുണ്ടാക്കില്ല കുറവല്ല എപ്പഴൊക്കെ അത് പോവാന്ന് ഒക്കെ അത്
ഇപ്പം നമ്മൾ ആഹ് ഇപ്പം നമ്മൾ വെച്ച കഴിഞ്ഞാൽ നമ്മൾ പോയി നമുക്കത് തിരിച്ചെടു എടുക്കാനുള്ള വഴി കിട്ടണമെങ്കിൽ നമ്മൾ എത്ര മെനക്കിടണം
പോലെ എന്നേട് പറയാ
ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ഒരാളും അറിയാത്ത ഒ ഒരു കാര്യം ഞാൻ ചെയുലാ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാ പി നമ്മളുടെ ജീവിതസുഖം കഴിഞ്ഞു നമ്മളെ എന്തുപറഞ്ഞാണ്ടും കാര്യമില്ല ആരും വിശ്വസിക്കും
നിങ്ങള ഇ ഇതിന്ന് പൈസ എടുത്താൽ മതി അല്ല ഇതിന്ന് പൈസ കിട്ടിയാൽ ആ ഗോൾഡ് അങ്ങട്ട എടുക്കാ
ഇതങ്ങനെ അത്രക്ക് ഓടന്നുള്ള വിശ്വാസം നമുക്ക് വേണ്ടേ ഓൺലൈൻ ആകുമ്പോൾ ഇത് പിന്നെ അതല്ല പർച്ചേസിങ് പറഞ്ഞാൽ നമുക്കന് ആളെ കിട്ടണം
ശരിയാണ് പർച്ചേസ് ചെയ്യാൻ അതകഴിഞ്ഞു ആൾക്കാര് നിക്കാണം പർച്ചേസ് ഈ വീടന്ന് പറഞ്ഞ മൊത്ത ആൾക്കാര
കിട്ടൂല അതു തന്നെ
അവര് അറിഞ്ഞു
നമുക്ക് സ്റ്റാറ്റസ് വച്ചിട്ട് എന്തെങ്കിലും കാശ് പറഞ്ഞാൽ ആരും വരും പക്ഷെ ഇത് ആരെങ്കിലും വാങ്ങിക്കണംമെന്ന് അതിന് കമ്മീഷൻ പറഞ്ഞാൽ ആരും വരില്ല ആരും വാങ്ങിക്കൂല്ല ചോദിക്കും ഇപ്പം ഞാൻ തന്നെ സ്റ്റാറ്റസ് വെച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഇത് എങ്ങനെ കിട്ട കിട്ട അത് എന്താ വിലന്ന് പക്ഷെ ആ ചോദ്യത്തിന്റെ അപ്പുറത്തേക്ക് വേറെ ചോദ്യം ആർക്കുല്ല നമ്മള അതിന് മറുപടി കൊടുത്താ പിന്നെ
പിന്നെ അതുപോലെ തന്നെ നമ്മള അടുത്തുള്ള ഇതാത്ത എന്റെ ഫോണിലാ വിളിച്ച് ഒരു ഇരുപത് രൂപ അവരെ അക്കൗണ്ടിൽ അയച്ച് കൊടുത്താൽ മതി അതിൻ്റെ എർട്ടി എരട്ടി നമ്മക്ക് തരൂന്ന് ആളെ വന്നത് പക്ഷ ഞാൻ പറുഞ്ഞു വേണ്ട ഒന്ന ഓൺലൈ
ആഹ് അങ്ങനത്തെ ഓൺലൈൻ വർക്ക് അങ്ങൻത്തെഒന്നും പോകണ്ട ഞാൻ ഞാൻ ഒരുപാട് എണ്ണത്തിൽ കടം മേടിച്ചിട്ട് ട്ടുണ്ട് പക്ഷെ അതൊക്കെ തിരിച്ച് കിട്ടിറ്റ്ണ്ട്ട്ടോ. ഓൺലൈൻ വർക്കില് ഞാൻ പെട്ട്ട്ടില്ല. ഒരാൾക്കും കടം കൊടുക്കാ എത്ര ആൾക്കാര് കടം വേട്‌ച്ച്‌ട്ടിട്ട് എട്ങ്ങേറായി നടക്ക്ണ്ട്ന്നറിയോ ഈ ഓൺലൈൻ വർക്കായിട്ട് എനിക്ക് പിന്നെ അങ്ങന ഞ്ഞെരു എട്ങ്ങേർല് ഞാൻ പെട്ട് പെട്ട്ട്ടില്ല അതുകൊണ്ട് പിന്നെ ഇള്ളതോണ്ട് പിന്നെ ആട്ടൊർപ്പിച്ചു. ഇഞ്ഞ് ഓൺലൈൻ വർക്ക്ല്ലാന്ന്
ഉം അപ്പൊ ഞാനും പറ ഞ്ഞ്ഓൺലൈം വർക്ക്ല്ല്യ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് വെച്ച് ഏതെങ്കി സ്കൂള് കേറാ അതല്ലാതെ ഓൺലൈൻ വർക്ക്ക്കിഞ്ഞില്ല
ഉം അതന്നെ
ത് വെറുതെ നമ്മള് കഷ്ട്ടപ്പെടണം ഗോൾഡൊക്കെ വെച്ച് അതൊന്ന് തിരിച്ച് കിട്ടാന്നെച്ചാല് ആ പിന്നാണെ രണ്ടു മണിക്കൂറെങ്കിലും അതും ചെലവഴിക്കണം അതമ്മക്ക് പ്രശ്നേയില്ല പക്ഷെ നമക്ക് ആൾക്കാരെ കിട്ടാനാ പണി. കിട്ടിയാല് പോരാ അവര് പർച്ചേസിങ്ങെയ്യണം അതും പറ്റൂല്ല എല്ലാ മറ്റൊരു കഷ്ട്ടാണായത് ആറായിരൊർപ്യ പോയ പോക്ക് ന്നട്ട് ഇപ്പളും ഈ അടുത്തുംണ്ടാപെണ്ണ് ആഹ്
ശരിട്ടാ
ആഹ് ആഹ്